ആഹ്
നല്ല വർത്തനം എന്താ ങ്ങളെ വർത്താനം
സൗണ്ടേകാത്
നല്ല മഴേണേയ്
ആഹ് പെരുമ്മഴലേ ഇന്നലി ഇന്നും ആഹ് അതന്നെ പറപ്പളാ ഭൂമി തണു അത് വെറുത പറയാ മഴ പെയ്താലും നമ്മുക്ക് പിന്നെയും ചൂടുണ്ടായിന്
ചൂടുണ്ടായിന് ഇപ്പ ഞൻപറയാ നല്ല തണുപ്പില്ലേ വള്ളക്കണ തടുമ്പോളേ ഒളൂ ഉണ്ടാക്കൊനൊക്കെ പോകുമ്പോ ഭയങ്കര തണുപ്പ്
ക്കാനും ഒരു ക്കാ ന്താ കുൾച്ചാനൊക്കെ ഒരു മടിറിയ പിന്നെ അതെ പോലെ ന്റെ ചെറുതിന് എത്ര ഫാൻ ഇട്ടും എത്ര തണുപ്പുണ്ടെങ്കിലും വേണം ഫാൻ ഏഹ് ഞാൻ എന്നിട്ട് ഇത് കൊറച്ചിട്ടക്ക് നാല ഇതിന് പുതപ്പും പറ്റൂലേ
മഴ പേജ്ജാണെങ്കിലും തുള്ളീചെങ്കിലും അയ്‌ന്റെ സ്
ആഹ് സൗണ്ട് കേക്കണം എനിക്കും മാണന്റെ സൗണ്ട് കേക്കന്റെ കാരണം എനിക്ക് തണുപ്പ് സ്പീഡ് ഉറച്ചാ മയത്തിന്ന് പൊതുക്കൂലതേ
ആഹ് പൊതുക്കൂല
ഉം പൊത്പ്പും മറ്റൂല ഒരു ചൂടും പോകയണതിന്
ഏഹ് ആഹ് ഓക്ക് പെരും ത
ആഹ് ഇനിക്ക് വേം തണുപ്പ് തണുപ്പ് ഇനിക്ക് വേം ഏൽക്കും ചോറുംല കാറ് ചായും കടിക്കായോ
ഇല്ല ഉണ്ടാക്കും അടി ഇങ്ങനെ നിസ്കാര ഓത്തൊക്കെ നമ്മ കഴിഞ്ഞന്നെ വരുന്നുേള്ളൂടക്കളേക്ക് സ്കൂളൊന്നും ഇല്ലതോണ്ടേ മദ്രസ്ക്ക് സുബഹിക്കുള്ളല്ലേ പറഞ്ഞയച്ചക്കാണ്ട്
അപ്പ ചായ കുടിച്ചു വരുമ്പോത്തനൊക്കെ നോക്കിയതില്ല ല്ലേ
ആഹ് വരുമ്പോ ചായ കാൽ ചായ വച്ചേ പോവുള്ളു
ആഹ് എന്ത കടി
കാൽ ചായ കൊടുക്കും കടി പിഞ് എന്താ ഉണ്ടാക്കാന്ന് അങ്ങനെ ആലോയ്ച്ചാണ്
ഞാൻ തന്നെ പുട്ടിന് ഉതിർത്തിക്കെട്ടെ വിചാരിച്ച നിക്കെനി ഞാ മറന്നണ്പ്പ ന്നോട് കടി പറഞ്ഞപ്പോ ഓർമ്മേന കുറചേരം ഈ തനിമന്റെ പൊടി ആവുമ്പോ കൊറച്ച നേരം വെക്കാഞ്ഞാ പിന്നെരു ആഹ് അതന്നെ
ആഹ് ടേസ്റ്റ് കിട്ടുള്ളു ഒന്ന് കുറച്ച് ഇങ്ങൾ ചുടുവെള്ളത്തില് പുതർത്തലാ
അല്ല പച്ചള്ളത്തിലന്നെ
ഏഹ് അയ്ലേറെഷറാണല്ലോ കുറഞ്ഞ ചൂടുവെള്ളത്തില് ഒരു കാച്ച് ചൂടു വെള്ളത്തില്
എന്നാലോ
കുറച്ചും കൂടി ഒരു മയം കിട്ടും
തന്നെ
ഉം ഞാൻ ഇവിടെ അങ്ങനെ കാട്ടല് ഒരു ഇത്തിരി ചുടു വെള്ളത്തില് പെരും തിളച്ച വെള്ള ആകുമ്പോ പിന്നെ പറ്റൂല വേവും ആ തണുപ്പ് വെടീച്ച ക്കാണ്ട് അപ്പൊ അയ്ലേറെ കൊറച്ചും കൂടി ഒര്
അങ്ങനെ ആവുമ്പോ നല്ല സോഫ്റ്റ് ഉണ്ടാവും
ആഹ കൊറച്ച അലേറെ കുറച്ചും കൂടി സോഫ്റ്റ് കട്ടും അജ്മിന്റെ പുട്ടും പോടി തന്ന നല്ല സോഫ്റ്റ്
ആ ഇത് തനിമയാണ് തനിമ അജ്മി ഒക്കെ കാണക്കന്ന ഒരു തരിയാണ്
നിങ്ങൾ എങ്ങനെ സൂപ്പർ മാർക്കറ്റ നിന്ന് വാങ്ങണതാ
അല്ലേ ഞങ്ങൾ ബടെ ഞാൻ കടയിൽന്ന് വാങ്ങും സൂപ്പർമാർക്കറ്റ എപ്പളെലും പോകുകയാണെങ്കിൽ ആ കടയിലു വാങ്ങും അങ്ങെനെ മഞ്ചേരിക്ക് പോകുകയാണെങ്ക മാത്രം അതില്ന്ന് കേറിയോക്കോ ഓഫർ ഉണ്ടെങ്കിലോള്ള ഞാൻ പറഞ്ഞില്ലേ ചെന്നാള് കട്ടികളടെ വരുമ്പോത്തിന്
ആകും അതിലേറെ നല്ലത് നമ്മക്ക് ഒരു ആയിരം പ്യാ രണ്ടായിരം പ്യാ ന്റെ പ സാധനാം ഇവിടെ അങ്ങടിന്ന് വാങ്ങിയിക്കാരം ആഹ് കിട്ടും ഉ പക്ഷെ നമുക്ക് നല്ല മറ്റേ നല്ല പ എന്താണ് കേക്ക് പുഡിങ് അങ്ങനെ അങ്ങനെതൊക്കെ ഉണ്ടാക്കണ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം ആഹ് ചീസ് അങ്ങനത്തേനൊക്കെ നക്ക ആഹ പോണ്ട ആ അങ്ങനത്തെൊക്കെ.. കട എല്ലായിനി കിട്ടിപ്പോരെ
മറ്റന്നാണ് സൂപ്പറ് നമ്മള് വാങ്ങണ കടിയില് പിന്നെ അങ്ങനത്തൊന്നും ഇണ്ടാവല്ലല്ലോ
വല്യാ കടയിലൊക്കെണ്ടാവുള്ളൂ
ആ വല്യാ കടയിലുണ്ട്
ഉം ഞങ്ങക്ക്പ്പൊ ഞങ്ങള ഇവിടട്തന്ന ഇപ്പൊ ഒരു കട വന്നേക്ക്ണു സൂപ്പർമാർക്കറ്റ് എല്ലാ സാധനവും ഉണ്ടയില് എടുത്തന്നെ ഇപ്പൊ നോമ്പുങ്ങക്കാണ് ഇപ്പൊ ഉദ്ഘാടനം ചെയ്തത് ആഹ്
ഉ അല്ലേ വണ്ടിയാണ്ടല്ലോ നടന്ന് പോയാൽ മതിയല്ലോ
ആഹ് നടന്നല്ല ഓട്ടർഷക്ക്ണ്ട് മുപ്പതുറുപ്യ ഞങ്ങള അങ്ങാടി ആഹ് ഞങ്ങളങ്ങാടി അത്ര പോണം അങ്ങനെ പോണം എന്നാലും എല്ലാ സാധനം കിട്ടും പറയ ടൗണക്ക് പോകണ്ട ആവശ്യല്ല ഉം എല്ലാം കിട്ടും ഈ പെരുന്നാക്കൊക്കെയാണല്ല നമുക്ക് അങ്ങനത്തൊക്കെ കിട്ടാ ആവശ്യം ഉം
പിന്നെ ഈ സാധാരണ കടേല് തിരുമ്പണ നമ്മള് മെഷീൻക്ക്
ആ ലിക്വിഡോന്നും ഉണ്ടാവില്ല
ഉം അയിനൊക്കെ പിന്നെങ്ങട്ടനും ആഹ് അയിനൊക്കെ അന് അങ്ങട്ടന്ന പോണം പിന്നെ അതേപോലെ ഇബളറിം മകള അറിയ ചീസ് ചീസറിയ അതൊ ചീസിന്റെ പേരൊക്കെ പറയാം അതൊന്നും ഈ കടയിലൊന്നും ഇണ്ടാവില്ലട്ടോ
ഉം ഉം ഉം ഞാൻ പ്പോ ഇന്നലെ അതേമാതിരി മീഷോന്ന് തിരുമണ ക്ക്ഡ് അങ്ങന ബുക്ക് ചെയ്ത് കൊണ്ട് വർത്തിച്ചു പത്ത് ലിറ്ററിന് മുന്നൂറ്റി ചില്ലാനും റുപ്യാ ലിറ്ററിനു മുന്നൂറ്റിച്ചില്ലാനോ
ഏഹ് ഓർഡർ ചെയതോ ഇജ്ജ്
ഇന്നലെയാണ് വന്നത് അങ്ങനുണ്ട്ന്ന അറിയില്ല പുതിയാപ്ള പുതിയാപ്പിള പറിണ്ട് അത്‌ മാണെങ്കിൽ പതക്കെ കുറവേക്കാര കയിനക്കെ കേടക്കാര ചാതെ പറിം
ഏഹ് ഏഹ് ഏതാണ്
എന്താപ്പ അയിന്റൊരു പേരുണ്ടല്ലോ പയിമേ പിന്നെ അങ്ങനെ ഓഫറിൽ വന്നതാണ് മുന്നൂറ്റി ചില്ലാനോ മുന്നൂറ്റി ഇരുപത്തിനാലോ
ഉം നോക്കിട്ട് ഉപയോഗിച്ചിട്ട് പറയോണ്ടീ എന്നാ മീഷോൽ ഓർഡർ ചെയ്യാലോ പത്ത് ലിറ്ററൊക്കെ ആവുമ്പോ നമുക്ക് ലാഭല്ലേ
ആഹ് ലാഭാണേ ആഹ് ഇവിടെ ഓലറീണ്ട് അത് വല്യ ഇതൊന്നുണ്ടാവില്ല കയ്യിനൊക്കെ കേടയ്ക്കാരം എന്നൊക്കെ പറയുണ്ട് സ്മെല്ല്ണ്ടോ എന്തോന്ന്ക്ക അത് കണ്ടിട്ട് വല്ല കൊഴപ്പൊന്നും ഇല്ലട്ടോ
ഓ മണ
കണ്ടിട്ട് വലിയ കൊഴ കൊഴപ്പല്ല ഇനി കൈയ്യിനൊക്കെ എന്തൊക്കെയാന്നറിയില്ല ഇൻക്ക് പിന്നെ അങ്ങനെ കയ്യിന്ന് ഇതു വരെ അങ്ങനെ കേട്ണ്ടായിട്ടില്ല
ആഹ് ചിലത് നല്ല മണോണ്ടാവും
ആഹ് ചെലതല്ല മണണ്ടാവും നമ്മള് ഈ കടീനൊക്കെ വാങ്ങണ നല്ല സ്മെല്ലാ
ആഹ് അതന്നെ ഞാന്
അത് തിരുമ്പി കയിഞ്ഞാല് അത് ഒണിങ്ങിയാലും ഉണ്ടാവും ആ സ്മെല്ല്
ആഹ് ചെല ലിക്ഡില് എന്താ കംഫർട്ട് ഒന്നും ഉപയോഗിച്ചണ്ട
ആഹ് ഉപയോഗിക്കണ്ട
ചെലതില് അയിനും വാണ്ടി ചെലതൊരു തിരുമ്പിയാലും വേറൊരു മണായിരിക്കും അപ്പൊ ഓര് കംഫർട്ട് ഉപയോഗിച്ചോണ്ട് പറയും
ആഹ് അതന്നെ
ഞാൻ ഇന്നാൾ സൺലൈറ്റിന്റെ ഒന്നു വാങ്ങീനിം അയില് കംഫർട്ട് വാണ്ടാ പറഞ്ഞീനിം ഈ അത് നല്ലതയ്നിം ആഹ് ഞാൻ ബഡ്ജറ്റ്ന്ന് വാങ്ങീന് ഇനി പാരലട്ടോ കുഞ്ഞോ ഓളിവിടെ പുട്ടും പൊടി അയ്ലാറിവിടെ കൊഴയ്ക്ക്‌ണ്ട്
ഏഹ് ആഹ് ഓള് കഴിക്ക ഓക്ക് എത്രായി
ഓക്ക് നാല്
ഏഹ് എത്ര എളുപ്പം തരുമ്പാട്ടങ്ങള്
ഞാൻ ഇന്നലെ ഇട്ടതാടി അപ്പൊ ഞാന് കറന്റ് വോൾട്ടേജ് ഇല്ലാത്തപ്പോ പിന്നെ അഹ് ഓഫാക്കി പോയതേനി ആഹ് ഞാൻ പിന്നെ പൊറത്തക്ക് പോയി ഇന്നലെ ഡ്രസ്സ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഡ്രസ്സ് ഡ്രസ്സ് എടുക്കാൻ പോയി ഞങ്ങള് ഇന്നലെ കല്യാണണ്ട് ഉമ്മാന്റെ ആങ്ങളന്റെ കുട്ടിന്റെ ആഹ് അപ്പൊ കസവിലൊക്കെ പോയി നേരം വൈകി വന്ന് ആഹ് കസവ്ക്ക് പോകും അയ്ലായ പിന്നെ നമ്മക്ക് ക്ക് ഇനി വാണെങ്കിലും കേറിയ എല്ലാം കിട്ടോല്ലോ നമക്ക് വെലക്കനുസരിച്ച് ആഹ് അതന്നെ വിലക്ക് അനുസരിച്ച് നമുക്ക് എടുത്ത് കിട്ടും
ആഹ് കിട്
അപ്പൊ അത് വിചാരിച്ചാണ്ട് പോയി ഇവിടെ എത്തിയപ്പോന് സ്കൂൾ ട്ട്യാളെ വിടലോ വിചാരിച്ചാണ്ട് വേഗം ഇങ്ങട്ട് എത്തണല്ലോച്ച് പോന്ന് അപ്പൊ ഇത് ഇതാട കടക്ക്ണ്ട് അപ്പൊ ഇനിയിപ്പോ ഇതാക്കട്ടെ വിചാരിച്ചാണ്ട് കസവ് ഡ്രെസ്സും കടക്കൊക്കെ പോയാൽ നമ്മൾ വിചാരിച്ച നേരം ഇങ്ങട്ട് പോണ അറിയില്ല ഉം അല്ലേ വണ്ടി ബസ്ത്തന്നെ പോയത് ചെറുതിനേ കൊണ്ടു പോയി പിന്നെ മോൻ കാറ് കേടന്നണ് അപ്പൊ മോ വർക്ക്ഷോപ്പിലാണ് അല്ലെങ്കിൽ ഓന്റൊപ്പം പോയാൽ മതിനിം ഞങ്ങള് ബസ്സിലണ് പോകും ഞാനും ഉണ്ടാവും ഇന്റെ എളച്ചി ഉണ്ടാവും നാത്തൂന്റെ കുട്ടി ഉണ്ടയ്നിം ഓള് വേറെ പോയടത്തന്ന് ഓളണ്‌ പോരും ഉം പോകാണെങ്കി ഞങ്ങള് അങ്ങനെ പോവുള്ളൂ ആഹ് അങ്ങനെ ആ എല്ലാരുംമ്പാടും ഒന്നിച്ച് പോകുമ്പോ രസമാണ് ഉം അപ്പ ഞങ്ങള്ൾ പിന്നെ പ ഉ ഞങ്ങള് പിന്നെ തയ്യറിലൊക്കെ കേറി ഫുഡൊക്കെ ഇതൊക്കെ ഉം ശാവായൊക്കെ കഴിച്ച് കുട്ടികക്ക വേണം പറഞ്ഞു
ആഹ് അപ്പൊ അങ്ങനെ കഴിച്ചു പോന്നു ഏ അങ്ങനെ പോകുമ്പോ രസമാണ് എല്ലാരും കൂടി ആവുമ്പോ ആ രസമാണ് അങ്ങനൊക്കെ പോകാം ആഹ് അതന്നെ ആയ് ശരിയ
ഒരുമിച്ചണം ഞങ്ങള് അങ്ങനെ കൂടുമ്പോ ങ്ങൾ അങ്ങനെയൊക്കെ പൊർത്തു പോവും അ ആത്തൂന് ഇപ്പം സുഖമല്ലാത്തതൊണ്ട ഓക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടാ അല്ലെങ്കിൽ ഓളും ഉണ്ടയിന് ഉം ഞങ്ങളതുപോലെ ഒരു ദിവസം കോഴിക്കോട്ടക്കാണ് പോയല്ലോ ഇ വരില്ലേ ഞങ്ങള് നാലാളോ
ആ ഒറ്റക്കന് പോയി
ഒറ്റക്കങ്ങട് പോയി ആണുങ്ങളൊന്നും കൂട്ടില്ല കുട്ടികളികളേം കൂട്ടി
ഏ
ആണ് പോയി ഓലും കൊണ്ടു പോയി ഓല ഇല്ലേുംവിടെ ഓല ഉണ്ടായാലല് നമ്മുക്ക് സ്കലം അ ഒരു സ്വയ് ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ കഴിഞ്ഞോ ഓര്ക് വേം നമ്മക്ക് നമ്മളിങ്ങനെ അതിർത്താണ് ഇതിർത്താണ്ണ എന്നൊന്ന് പറണോ ഓ- റ്റുരോക്ക് ഒന്ന് കാണ എടുക്കാ പോരാ
ആനെവിടക്കെ തെരയാൻ നോക്കില്ല തെരഞ്ഞു വലിച്ചിട്ട് എന്നാ പിന്നെ അവിടുന്ന് എടുക്കൽ നിർബന്ധാ
ആഹ് അതന്നെ
ഞാൻ പറയും പിന്നെ ഓല് അയ്നന്നെല്ലെ അവിടെ നിക്കുന്നത് അവലാക്ക് ഇഷ്ട്ട
ആഹ് അതിന് ഞാനും പറയലേ അയിന്ന്നെല്ല ഓല് അവിടെ നൽക്കുന്നതല്ലോ ഓലെ സ്നേഹിച്ചിട്ടൊന്നും നമ്മക്ക് കാര്യല്ലല്ലോ
ആഹ് അതന്നെ പെരുന്നാളിന്നൊക്കെ ഉപ്രാവശ്യ തിരക്കൂടി പോകു നിക്ക അതന്നെ വലിച്ചിട്ട്മുക്ക് പറ്റിയില്ല അവിടന്ന ത്ത പോന്നു ഉ വലിച്ചിട്ട് കാണ പിന്ന എന്താ പോരാത്തരെപറയ നമുക്കൊരു മനസ്സൊക്ക് പിടിച്ചൂല
മനസ്സക്ക് നമ്മുക്ക ഞ്ഞിഇപ്പോ ഇപ്പോ ഒരാൾ അഭി നമ്മക്ക് ഒരു മനസിന് ഇഷ്ടപ്പെടാല ഒരാൾ അഭിപ്രായത്തിൽ എടുത്താലും അതും നമ്മക്ക് ഇഷ്ടണ്ടാവൂല
അത്‌ ശരിയ
കൈയ്യയ്ക്കഞ്ഞു
ഞമ്മളെ ഇഷ്ടത്തിനങ്ങനെ എടുക്കണം
ഇവടത്തെ കു
കുട്ട്യാള് ന്തന്നട്ട് കറി പുട്ട്ക്ക ഒരാൾ മദ്രസക്ക് കൊയി മറ്റൊല് ഒക്കണ്ട്
ചെറു കറി കടലക്കറി ഇന്നലെ വെച്ചോണ്ട് അപ്പൊ അതന്നെ ഉണ്ട്
ഏ ശരി
അപ്പൊ ഞാനും മതി പുട്ട്കറി ഇൻക് പുട്ട്ക്കറി ഇഷ്ടല്ല
ആഹ് അചെൽക്ക്‌ തിന്നോ അതോ ചായിലിട്ട് കുടിച്ചോ ആഹ് ആഹ് അങ്ങനെ തന്നെ ഞാന ഇൻക്കും അങ്ങനെ ഇഷ്ടം ചായൽ കുറച്ച് ആഹ് പയാണെങ്കി പറ്റും ചായില് ഇട്ടിങ്ങാണ്ട് ച വെള്ള ചായല് ഇട്ടിങ്ങാണ്ട് പഞ്ചസാര ഇട്ടിങ്ങാണ്ട് പറ്റും ആഹ് പറ്റും ഇട്ട് കാണ്ടക്കെ അങ്ങനൊക്കെ പറ്റീന് ഉം പിന്നെ കുട്ടികൾക്ക് ഒന്നും പറ്റൂല്ല കുട്ടികൾക്ക്ക്കെ മൊത്തം കറി വേണം ഒക്കത്തിനും മാണം എല്ലാത്തക്കും കറി ഉം ഇത്രക്കും കറി വേണംപ്പൊ ആഹ് ഒ കറിയില്ലെങ്കിലും ഒന്നും ഇപ്പോ പറ്റൂല എല്ലാത്തക്കും മാണം കറി ഇന്നിപ്പോ ഇവിടെ കൊറച്ച് കറിഉണ്ട് നിങ്ങള്ർണ മാതിരി ചിക്കന്റെ കറിക്കെണ്ട്
എഹ്
അപ്പഞ്ഞിപ്പോ അതൊക്കണ്ട് ഒപ്പിചാലും മതി പിന്നത് കയിഞ്ഞാലും പണിയല്ലേ ചോറും കൂട്ടാനും ഇണ്ടാക്കണ്ടേ
ആഹ് അതന്നെ ആഹ് ത്ങ്ങനെ ഉണ്ടാക്കിയതന്നെ മേലക്കു സാധനം ചെലവാക്കെ തങ്ങനെ ഇണ്ടാക്കണ്ടേത്
ആഹ് അല്ലാ സ്കൂള ഇല്ലാത്തൊണ്ട് ഇനിപ്പോന്ന എല്ലാം ഉണ്ടാക്കണം ഉച്ചക്ക് തട്ടി കൂട്ടാനൊന്നും വെജ അത് പിന്നെ ഒരു കെതേടാണ് വൈന്നാരുമ്പോ പിന്നിം ഒരു പണിയാ
ആഹ് അതന്നെ തട്ടി കൂട്ടിയാ പിന്നെ വൈന്നേരത്തിന് പിന്നെ ഇറങ്ങണം ഇന്നിപ്പോ അതേമാതിരി
അപ്പൊരു രാവിലെയും വൈകു വൈകുന്നേരം ഓരോയിവില്ലാത്തമാതിരിയാ
ആഹ് അതന്നെ
ഒരു സ്വസ്ഥത ഉണ്ടാവില്ല
പിന്നെ ഇന്നലാ പതേപോലെ ബിരിയാണി വെച്ചകയ്ഞ്ഞ അപ്പൊ
ഏ ഞാനന്തായമാതിരി മന്തിണ്ടാക്കി
ഏ അപ്പൊ അത് അപ്പൊ ബിരിയാണി ആവുമ്പോ പിന്നെ കുട്ടികൾക്ക് അ ഇഷ്ടണ്
ഇഷ്ടമാണ്
ഇപ്പോ മിഞ്ഞാത്ത മത്തി പ അച്ചത ഇതൊക്കെ ഫ്രിഡ്ജൊക്കെ വെക്കി വെറുതെ കളയണ്ടല്ലോ ഉരച്ചഞ്ഞഞ്പ്പോ അതൊക്കെ ഒന്ന് തട്ടി കൂട്ടഞ്ഞപ്പോ അതിന ഞാൻപ്പോ അങ്ങനാവുമ്പോ കുത്തിമറിയണം അടുക്കളില്
ആഹ് മറയണം അതന്നെ
അല്ലെങ്കി പറ്റീന്
എങ്ങനൊയാലും മണം മാറിയേ
ആഹ് അതന്നെ ആഹ് നയ്ക്കോട്ടെ